കേക്കല്ലേ
കേൾക്കട്ട എന്താ പറീ
ആ ആഹ എന്തൊക്കെ വിശേഷം ആഹ കൊറെേ ദിവസയാല്ല ഞ റ ദിവസമായി വിളിക്കണം വിചാരിക്ക ഓരോ തെ രക്കിപ്പെട്ടിട്ടേ
ആഹ് എനിക്ക് തന്നെ ഇവിടെ സ്കൂളൊക്കെ തോറന്ന കുട്ട്യാക്കും തെ രക്കല്ലേ
ആഹ് അതെ
പിന്നെ ഒന്നിനും സമയ ഉണ്ടാവൂല അ ഒക്കെ പണിയാ കഴിഞ്ഞട്ട് ഒരു ഭാത്തിരിക്കട്ടെന്നന്ന്രുത്
ആ ആഹ് അ തന്നെ പിന്നെ ന്റെ കുട്ടികൾക്ക് വരാനായോ
കുട്ടികള ആ വന്നിണ് വന്നോ അവന്റെ ഫുഡ്ക്കല് കഴിഞ്ഞ് അവിടെ കടന്നക്കണ് ഫോണക്കപ്പ ഫോണന്നല്ലേ വേണ്ടത് ആ ഒന്ന് നേരത്ത വര
ആ ആ മറ്റൊരാളും കൂടി ഇല്ലേ ആ രണ്ടാള് രണ്ടാള് നേരത്തെ വരില്ലല്ലോ ല്ലേ
ഇല്ല ഒരാള് ഇല്ല ഒരാള് സ്കൂള് പോണള്ളൂ ഒരാള് ചെറിയ കുട്ടിയ
ആ ആ
ആള് ആ ആളിപ്പോ ഉറങ്ങിക്കണ് മറ്റേ സ്കൂളട്ട് വരുമ്പോക്കെ ഞാൻ ഓന ഉറക്കലാണ്
ആഹ് ഇപ്പല്ലാവലേ ഫോണന് വേണ്ടി അടി ഇവിടെ ഇണ്ടാവൂല്ലേ
ഫോണിനല്ല ഇവന് സ്കൂളിട്ട ഒന് ചോറു വാരി കൊടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഞാൻ പോണം മറ്റൊൻ ഒണന്നിരിക്കുകയാെങ്കിൽഓനൊന്നും സമ്മയി
ആഹ് ഓന ഓനക്ക് നിന്ന് ചെയ്ത കൊടുക്കാൻ സമയ്ക്ക് ഇണ്ടാവൂലേ ല്ലെ
പോം വലുതേക്കണ ഒന് റ്റൊക്കെ ചെയ്തോളൂ പറയും ആ പോനെ വേഗം ഉറക്കല
എ അത് അങ്ങൻ തന്നെല്ലേ അ ഓ കൂടുതൽ മറ്റവെ സ്നേഹിക്കുമ്പോ തോന്നു ണ്ടാവേ
അത് ഇവന എപ്പോഴും പരാതിയാണ് വലിയനെ എപ്പോഴും പരാതി പറയാതെ
ആ
മാ കോ ന മാത്രമേ ഇഷ്ടള്ളു ഇന്ന ഇഷ്ടല്ല ആ പറ നമ്മുക്ക് കൂടുതൽ സമയം നള് ചെറിയ കുട്ടികളപ്പംല്ലേ
അതന്നെ മറ്റൊരു പിന്നെ കുറച്ച് വലുതായാലും ഒറ്റക്ക് ചെയ്തോളന്ന് നമ്മൾ വിചാരികും ഉം പിന്നെ അവരും ഒറ്റക്ക് ചെയ്യുന്ന പ്രായയിട്ടുണ്ടാവീല്യ
ആ ഓൻ ഏഴു വയസ്സ് നെ ഞാൻ പ്രെഗ്നന്റ് ആയുന്ന ടൈമിലൊക്കെ ഞാൻന്നെ അവന്റെ എല്ലാ കാര്യ നോക്കിയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാ തന്നെ ഓന് വാരി കൊടുക്കാ എനനിക്ക് കുറച്ച് വാശിയെന്ന് ഒന് ചെറിയ കുട്ടിയായപ്പോ തന്നെ രണ്ടാമത്തത് അങ്ങനെ ഇണ്ടായി ഓന്റെ അടു അങ്ങനെ മാറിയ
മാറിയപ്പോല്ലേ ആ അയിന്റെ ഒ ഒരു ഇത്ണ്ടാവും വാശി കുറുമ്പുംക്കെ ഉണ്ടാവും
ആ അപ്പൊ ഒന മറ്റോനിപ്പൊ ഒന്നും ചെയ്ത കൊടുക്കാനാണ് അയക്കൂല
ആ ആ ഹ് വേറെന്തൊക്കെ എന്താ മീനൊക്കെ എന്താ കിട്ടീന്ന്
ഇന്ന് അയ അയലന ആണ് മീന്
ഓ ആ
ഇവിടെ മത്തി അല്ലെങ്കിൽ അയില തന്നെ കാര്യമായിട്ട കൊണ്ടൂ ഇവിടെക്കെ പറ്റിക്ക ഇഷ്ടുള്ളള്ള ആൾക്കാര അപ്പോ പൊരിക്കലുള്ള മീനങ്ങനെ തോന്നെ കൊണ്ടരുല്ല
ആ ക്ക കറി വെക്ക
ആ വറ്റിക്ക ആരിക്കും നീര് കൊറച്ചിട്ട് കറിയാക്കി പോലെ ഗ്രേവി കാണ്ട് വെക്കും
അപ്പൊ ക അപ്പൊ ചോറിലക്ക് കറി വേറെ വേറെണ്ടാക്കും പച്ചക്കറി എന്തെങ്കിലോ
ആ പിന്നെന്തങ്കിലും കറി വേറെ എന്തങ്കിലും ഉണ്ടാക്കുണ്ട് അപ്പൊ മത്തന ഉണ്ടായിരുന്നു മന അങ്ങനെ കറി വെച്ചിട്ട് മീൻ അങ്ങനെ ഗ്രവിയ ഒക്കെങ്ങനെന്താ
ആ അപ്പ അങ്ങനെ പൊരിക്കൂലല്ലേ
പൊരിക്കലും എപ്പോഴേലുംൊക്കെ എപ്പോഴും പൊരിക്കൂല അവിടെ കു കുട്ടികക്കൊക്കെ ഷ്ട്ട കാര്യട്ട് ഇഷ്ടണ ഗ്രേവിയ
ഇങ്ങനെ വറ്റിച്ചിട്ടുള്ളാണല്ലോ അതെ നല്ലത്ും എണ്ണയിൽ പൊരിച്ച്ു കൊളക്കണക്കാവുന്നല്ലതന്നെ പിന്നെ ച ഞങ്ങള അവിടെൊക്കെ മെയിൻ പൊരിയാണ് കറിൽ കൊറച്ച് മീനായിടുള്ളൂ പൊരിക്കലാണ് കൂടുതൽ ചെയ്യുക
ഇവിടെ മീന്റെ തല അതൊക്കെ കറി വെച്ചവിടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് അപ്പ പിന്നെ അങ്ങനെ ചെയ്യും ഉ ഒന്ന രണ്ടാക്കക്കൊണ്ട് പറ്റാതെ അവര് പറയും ദിവസം വറ്റിച്ചുമ്പോൾ എനിക്കരുക്ഷ്ണം മീ പൊരിച്ചേരുണ്ട് എന്റെ ചെറുതെ മീൻ വ വറ്റിച്ചാലും പൊരിച്ചാലും ഒക്കെ കണക്ക അത് തിന്നൊന്നുമില്ല
തീരെ ഇഷ്ടല്ലാ മീനന്നെ ഇഷ്ട അല്ലേ ആ ആ ചിക്കനൊക്ക ആാവും ഇഷ്ടല്ലേ
ആ ചിക്കൻ കഴിക്കും ബീഫ് എപ്പോഴേലും ഒക്കെ ചിക്കൻന്റെ ആളാണ് ചിക്കന് പിന്നെ ഞ് നല്ല ആ ഉണക്കമീനായയാലും പ്രശ്നംന്നുമില്ല ഒന് ഓന് രാവിലത്തെ നമ്മളെ ചായന്റെ കടി
ആ ആ ചോറ ഇഷ്ടംണ്ടാവൂലല്ലേ
ചോറ് ഓല്ക്ക് അതിന്റെടൈം ആവുമ്പോക്ക ഇവിടെ വീട്ടിലെത്തല്ലേ
ആഹ ആ രണ്ട് മണിയ ആകുമ്പോത്തിന് ആ കൊണ്ടോ കൊണ്ടൊക്കും ഇല്ലല്ലോ അല്ലേ
ആഹ രണ്ടുമണിയ ആകുമ്പോക്കെ ഇവിടെ എത്തും
ആ് ആ അല്ല ചോറ് തീര് കൊടുത്ത ആയ ക്കൽ ഉണ്ടാവൂലല്ലേ അങ്ങനെ
ഇല്ല ഇല്ല ആഹ രാവിലത്തെ കടിന്നെ കൊടുത്തേക്കുള്ളൂ
ആ ആ ആ നേരത്തെ പോണുണ്ടല്ലോ അല്ലേ ആഹ ആ ആവൂല്ല ആഹ പിന്നെ രണ്ട് മണി വരുമ്പോ കൊഴപ്പല്ലല്ലോട്ട വിട്ട് വന്നിട്ട് നല്ല പോലെ ഭക്ഷണം കഴിക്കാലോ
ആഹ് ഓന് ആക്കൻ പോലെരുന്നു അവന്റെതല്ലെ അങ്ങനെ കഴിക്കാം അപ്പ പിന്നെ പ്രശ്നല്ല
വേറെന്തൊക്കെയ വിവരം
വേറെന്താ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണ്
ആ കല്യാണൊക്കെ കഴിഞ്ഞോ നാത്തൂന്റെ മോളെ കല്യാണണ്ട്ന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞോ പരിപാടി വീരുന്ന
ആഹ് ആഹ കഴിഞ്ഞ ഇല്ല നീ ഇവടക്ക് സൽക്കാരം വിളിച്ചിട്ടില്ല ഉമ്മാന്റെ കൂടെല്ലേ ഇത് ഇങ്ങട്ട് സൽക്കാരം വിളിച്ചിട്ട്
ആ് വിരുന്ന് ഇണ്ടാവൂലെ വല്യ പരിപാടിയൊക്കെ കഴിക്കോ എല്ലാരും വിളിക്കുവോ കുടുംബക്കാരൊക്കെ
ഇങ്ങനെ എപ്പോഴേലുംക്കെല്ലേ നമ്മക്ക് കൂടും കുടുംബത്തില എല്ലാരും കൂടുള്ള അപ്പം അത്യാവശ്യം വല്യ ഒരു ഫങ്ഷൻ ആക്കണംന്ന് കരുതുന്നുണ്ട് എല്ലാർക്കും കൂടെ ഇനിയിപ്പോ ഈ ലീവ് വരത് ആഹ ഇനിപ്പോ ഈ ലീവിന് ലീവാവുമ്പോ ഇനി ഇപ്പ മുഹറംത്തിന്റെലെ അപ്പൊ നമുക്ക് നോമ്പ് അല്ലെ
ആഹ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ശനി ഞായറൊക്കെ ആയിട്ട് വിളിക്കാച്ചിട്ടാവുലേ ആ മം പിന്നെ ചെക്കൻ പോവാനായൊ ഓ
ഇല്ല ആഹ് ഓന് നാലു മാസത്തെ ലീവ് ഉണ്ട് ഓന് ഞി ഓക്കെ എക്സാം നടന്നുകൊണ്ടിക്കാണ് അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് ഓനെ കൊണ്ട് അങ്ങനെ പോവാചാരിച്ചിട്ടാ
ആഹ് ആഹ് ആ അയ്ശരി ആ ഓളിം കൊണ്ടോവുണ്ടാവൂല്ലേ
ആ ഓളേംകൊണ്ട് അങ്ങനെ പോവാം വിചാരിച്ചിട്ട ഇനിപ്പ അടുത്ത ക്ലാസിനിനി ചേരാണെങ്കിലപ്പോൾ ആ സമയത്താവുമ്പത്തിന് വ രാ പറഞ്ഞിട്ടാണ്
വരാ ആഹ് ഓ ആദ്യം നിക്കാഹ് കഴിഞ്ഞതല്ലേ നിക്കാഹ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട പ്പ കല്യാണം ഇണ്ടായത് ലേ ഉം ഉം
നിക്കാഹല്ല നിക്കാഹ് നടന്നിട്ടില്ല ജസ്റ്റ് ഒരു ഇങ്ങനെ പറഞ്ഞ് വെ ച്ചു അത്രേള്ളൂ നിക്കാഹഴിച്ചിട്ടിണ്ടാരുന്നില്ല ആ ഓല് പരസ്പരം ഒന്ന് അറിയാൻ വേണ്ടീട്ട് കൊറച്ച് സമയം കൊടു
ആ ആ ഹ്മം പിന്നെ ഇപ്പോ ക നിക്കാഹും കല്യാണക്കൊന്നിച്ചെ ന്നേർന്നുല്ലേ
ഒന്നിച്ചേനുന്നു ചെറുപ്പം മുതലേ അങ്ങടും ഇങ്ങടും അറിയുന്ന ആൾക്കാരന്നാലും ഇപ്പൊ കുട്ട്യോള് വലുതായ സ്ഥ്തിക്ക് ഓല്ക്കി ഞിപ്പോ വേറെ എന്തെങ്കിലും ഇഷ്ടങ്ങള് ഉണ്ടോന്നപ്പറയില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ആ വല്ല്യവരിങ്ങനൊന്ന് പറഞ്ഞു വെ ച്ചു പിന്നെ ഓലെ വിളിം കാര്യങ്ങളൊക്കെയി പിന്നെ ഓല്ക്കങ്ങനെ പ്രശ്നങ്ങളൊന്നില്ലാന്നറിഞ്ഞപ്പോ പിന്നെ അതങ്ങനെ നടത്തി
നടത്തി കൊടുത്തല്ലേ എന്നാള് കണ്ട് ണ്ടാർന്ന് ഞാ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസില് ഫോട്ടോക്കെ ണ്ട് നല്ല ചേർച്ചക്ക്ണ്ട് രണ്ടാളും
ആഹ്
ഇപ്പൊക്കെ പിന്നെ അങ്ങനെ തന്നെല്ലേ പിന്നെ തന്നെ ഭക്ഷണം കാര്യായിട്ടൊന്നും കഴിക്കൂലേ ആകെ കോലം കെട്ടക്കാണ് കല്യാണം കൂടെയാപ്പോത്ത് തടി കൊറ
ആ ആ ഇപ്പൊ അങ്ങനെ തന്നെല്ലേ കുട്ട്യോള് തടി വെക്കാൻ സമയ്ക്കൂല്ല പട്ടിണി കെടന്നിട്ട് അട് കൊറ ക്കും ഇള്ള ആരോഗ്യം ങ്ങ് കളയും
ട്ട് വന്നാല്ലൊന്നൊരു സാധനം തിന്നാൻ പറഞ്ഞ തിന്നൂല്ലാന്ന് താത്ത എപ്പഴും പറയും പിന്നെ തടിച്ചാ നല്ല മരുന്നും കൊടു
ഏ ഉം അത് കുടിക്കൂലല്ലോ അവര് തടിക്കണ്ടച്ചിട്ടല്ലേ നടക്ക ക്കണത്
ആഹ് താത്ത കൊറെ കൊണ്ടയിണ്ട് ന്നിട്ട്നി ഹോർമോണിൻ്റെ എന്തെലും പ്രശ്നാണാവോ പറഞ്ഞ് താത്തിം വല്ല്യ തടിയൊന്നുംല്ലേ അപ്പന്നിട്ടങ്ങനെ ഡോക്ടറടുത്തിക്കൊക്കെ കൊണ്ടോയി കാണിച്ചിരുന്നു അയിൻ്റെ കൊണ്ടേ കാണിച്ചപ്പോ ഡോക്ടറ് ഇടുത്തഴിക്ക് ചോച്ച്ണു നിങ്ങള് ആര ഇവളെ താ ത്തായന്നൊയിച്ച്ക്കുണു അല്ല ഞാനോളടെ ഉമ്മാണ്റഞ്ഞ് ആ ഇങ്ങളെ വെച്ചോക്കുമ്പോ ഇങ്ങളെ കുട്ടീക്ക് പിന്നെ ഒട്ട് വ ണ്ണം വയ്ക്കോ അയിന് വെറുതെ മരുന്നൊന്നും കൊടുത്തിട്ട് തടിപ്പിക്ക ണ്ട ആഹ് തടിപ്പിക്കണ്ടാർഞ്ഞു
ചെലോര് തടി വെക്കണോന്നെവും പിന്നെ ചെറുപ്പത്തില് നല്ല തടി കുറവാണെങ്കിലും വലുത യി ഒന്ന് പ്രസവിച്ചാലൊക്കെങ്ങട് തടി വെച്ചുവിന്നെ ആ നടി പൂവന്നല്ല്യ അപ്പൊ
ഇന്നെ കാണുമ്പോ ഇങ്ങനെ പറയും ഞാൻ ചെറുപ്പത്തിലത്യാവശ്യം ഇണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെ പറയും ന്നെ കാണുമ്പോക്കെ പൂ തിവാ പറയും നാത്തൂനൊക്കെ പറയും ച്ച് ഇങ്ങളെ കാണമ്പഴാ പൂതി ആവണ് വണ്ണം കൊറഞ്ഞു കാണാൻ ആഹ് പട്ടിണി കെടന്നാലും കൊറയാ ത്ത വണ്ണാണ് ൻ്റെത് പട്ടിണി കെടന്നാലും കൂടി വരും
ഉം അതന്നെന്നാണ് ഇവിടത്തെ അവസ്ഥ എൻ്റെം അവസ്ഥ അനതന്നെയാണ് വെറുതെ ഞാൻ പറയും വെള്ളം കുടാച്ചാലും തടി ക്കുന്ന് പച്ചെള്ളം പച്ചെള്ളം കുടിച്ചാലും തടിക്കാന്ന് എത്ര തി തിന്നാതിരുന്നിട്ടും കാര്യല്ല
പിന്നെ അനിയനും എത്ര കാലം നടക്ക ക്കുന്ന്ച്ചിട്ടാ ഞാൻ പറയും നടന്ന വണ്ണം കൊറയും പറയും അപ്പൊ ഓൻ പറയും നടന്ന കിണ്ണം കൊറയും പറയും ഞാൻ പോകാൻ നല്ലോണം നടക്കുന്നു എന്നിട്ടാണ് മണേറെ പച്ച വെള്ളം കുടിച്ചാ മതി വേറൊന്നും വേണ്ട എന്നാലും
ഉം ഊം അതന്നെ അതെ ചെലര് എത്ര ഭഷണം കഴിച്ചാലും ശരീരത്തി പിടി
പിടിക്കൂല ഉം ഇപ്പഴത്തെ മക്കളൊക്കെ ഒരുവിധൊക്കെ അങ്ങനേണ് കഴി ക്കൂല്ല ഇനി ഇപ്പൊ കഴിക്കണതൊട്ട് മേത്ത് കാണും
കാണൂല്ല അതന്നെ അത് കഴിക്കാതായി കഴിക്കാതായിട്ടേ ഹ് പിന്നെ കഴിക്കുമ്പോ പിടിക്കൂല്ല ഇങ്ങനെ ആവും ഊം
ഇത്ത കൊറേ പറഞ്ഞ് പിന്നാലെ നടക്കണ്ട അപ്പൊ പിന്നെ ഓൻ പറഞ്ഞ ഓളുള്ള തടി മതി നീ തടിയൊക്കെ വെക്കാനേ ചൊട്ടീല്ലെങ്കി ഇപ്പ ഏതായാലും ഈ കോലത്തീ തന്നെല്ലേ ഞാൻ ഈ ക കല്യാണം കഴി കമണവാളന് ഇങ്ങനെയങ്ങ് നടന്നോട്ടേര്ന്ന് ഇല്ല ആ ഹൈറ്റ് ഇണ്ടാ
തടിയൊന്നുല്ലേ ആ ആ ഓന്റ ഹൈ അനുസരിച്ചൊക്കെ തന്നെ വേറെന്തൊക്കെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിണ്ടായിരുന്നു കല്യാണത്തിന്റെ
കൊടാക്കി എങ്ങനെ എടുത്തതാണ് അതൊക്കെ പ്ലാനിങ്ങൊക്കെ ഒണ്ടാ ഇപ്പത്തെ കുട്ടികക്കെല്ലേ ഇപ്പ അയ്ന പറ്റ്യേക്ക
ആ അതന്ന എവിടുന്നാ ഡ്രസ്സെടുത്തത് എല്ലാർക്കും ഒരുപോലെ അ അടുപ്പിച്ചതാ അതോ റെഡിമെയ്ഡ് ഇട്ത്തോ
ഫാമിലിന്നേ ഫാമിലിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് അടിപ്പിച്ചതാണ് ആ ഞങ്ങ ഞങ്ങളെ വല്യേ നാത്തൂന്ണ്ട് ഇവിടെ ആ മൂപ്പത്തിയാര് നല്ലോണം സ്റ്റിച്ചെയ്യും മോഡലാ ആ മോഡല് കാണിച്ചു കൊടുത്താല് നന്നാ യിട്ട് അടിച്ചരും
ആ ആ ആ ആ കുട്ടിയളെ ആ കുട്ടിയളെ ഡ്രസ്സ് മ ഒ ഒരു ഭംഗിണ്ട്ട്ടാ ഇങ്ങള ആ കളറാണെങ്കിലും നല്ല രസണ്ട് ഉടുപ്പൊക്കെ അടിച്ചതൊക്കെ നല്ല രസണ്ട് കുട്ടിയെള് അ അല്ലേ ഒരു ഒരേ പോൽത്ത ആക്കി എടുത്തത് തന്നെ ആവൂല്ലേ
ആ അങ്ങനെ എടുത്തതാണ് അ ഓരോ ഫങ്ങ്ഷന് ഓരോ കളറ് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്
അ ആ ആ
ഇത്താക്ക് കൊറച്ച് പണിയേരുന്നു ഒരു മാസം മുന്ന കൊടുത്ത്ക്ണത് എല്ലാരതും സ്റ്റിച്ചെയ്തെടുക്കണ്ടേ ഉം താത്തേം താത്താക്ക് രണ്ട് ര രണ്ടാള് താത്താന്റ കൂടെ ഇണ്ട് സ്റ്റിച്ച് ചെയ്യാന്. ഓലും കൂടെ അങ്ങനെ ഇരുന്ന് പണി ചെയ്തതാണത് പിന്നെ എം വർക്ക് ക്കെ ഏറ ചെയ്യേണ്ടി വരുന്നോട്ത്ത് ബുദ്ധിമുട്ടുള്ളു പറഞ്ഞിട്ടേ അപ്പൊ ഇത് വർക്ള്ള ക്ലോത്തന്നെ വെച്ച് എടുത്തോണ്ടാ താത്താക്ക് എളുപ്പേരുന്നു
ആഹ് അതന്നെ താത്താക്കൊരു പണിയാവോം ചെയ്ത് ഇ
തല്ലാണ്. ഞമ്മക്ക് ഞമ്മളത് പൊറത്തൊടുക്കണ ഇത്താക്കൊടുക്കുമ്പ ഇപ്പേതാലും അതൊരു കാ
ആ ഇങ്ങക്കും നല്ലന്നെ പൊറത്ത് കൊടുക്കണക്കായിം കൊറച്ച് ലാഭത്തിൽ അടിച്ചു കിട്ടും ചെയ്ത് താത്താക്ക് ഇത്രയും വർക്ക് ഒന്നിച്ചു കിട്ടും ചെയ്ത്
ഞാ ഒരു കാര്യം തന്നായിരുന്നു പിന്നെ ഓൾതൊക്കെ എ പുതിയണ്ണിന്റെതൊക്കെ പിന്നെ ബ്രൈഡലൊക്കെപ്പൊ ഈ റെന്റലല്ലേ അപ്പൊ പിന്നെ അതും അതിന് വലിയ പണി വന്നിട്ടില്ല
ആഹ് അത് പിന്നെ എന്തേലും ഷേപ്പെയ്യാനാ അങ്ങനെ
ഉള്ളു ഉണ്ടാവുള്ളൂ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങക്കുള്ള സിമ്പിൾ ഡ്രസ്സ് അത് മാത്രേ അത് സ്റ്റിച്ചെയ്യേണ്ടി വന്ന് ട്ടൊള്ളു. അതൊക്കെ പിന്നെ ഓല് അവ്ടെ ആയി
വിളിക്കട്ടെ ഞാൻ ഇപ്പം ഒന്ന് ഒന്ന് വിളിക്ക
ആ ശരി